ആ
ആ കേൾക്ക്ണ്ട് എന്തോ ഒരു സൗണ്ട് ഭയങ്കരായിട്ട് വന്ന് കേൾക്ക്ന്നില്ലേ
ആ കേൾക്ക്ന്ന്ട് കേൾക്ക്ന്നില്ലേ
ആ കേൾക്ക്‌ന്ന്ണ്ട് എന്തോക്കോ ബി വൈബ്രേഷന്റെ സൗണ്ട് ഒക്കെ ഇണ്ട്ട്ടോ
ഓ ആ ആ എന്റെ ഫോൺന്റെ ആയിരിക്കും എന്ന എടുക്കായിരുന്നു ചാ വുടിച്ചാ
കുടിച്ച് ഇവിടെ ഇങ്ങനെ വെറുതെ സിറ്റ്ഔട്ടിലിരിക്കുകയാണ് ഇന്ന് നല്ല ഒരു അന്തരീക്ഷമാണ് മഴയൊന്നും ഇില്ലാഞ്ഞിട്ട്.
ഓ മഴയില്ലല്ലേ?
ഇല്ല ഇല്ല അവിടെ മയ ഉണ്ടോ?
ഇല്ല, ഇവിട വെയില് ചെറുങ്ങനെ വെയില്ണ്ട്. മഴ ഇപ്പമഴ ആ ഇന്നലെ ഇവിടെ വെയിലുണ്ടായിരുന്നു.
അതേല്ലേ പിന്നെ ആ അങ്ങനെയൊക്കെ പിന്നെ എന്താ, ആ ചായയൊക്കെ കുടിച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചായക്ക് ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇന്ന്െനിക്ക് കുറച്ച് ഒരു സുഖം ഇണ്ടായിരുന്നില്ല എണീറ്റപ്പ അപ്പൊ പിന്നെ ഞാന്
പനി എന്തെങ്കിലും ആണോ
പനിയല്ല ഞാൻ പ്രഗ്നന്റാപ്പൊ എനിക്ക് ഒരു ക്ഷീണം
ഓ ആണോ എത്ര മാസായി
ഏഴ് മാസം
ടേക്ക് റസ്റ്റ് റസ്റ്റ് സമയല്ലേ അല്ലേ
ആ കുഴപ്പമില്ല പിന്നെ മക്കളുണ്ടാാവുമ്പോ ഇപ്പൊ വെക്കേഷൻൊക്കെ കഴിഞ്ഞതല്ലേ അപ്പൊ മക്കളുണ്ടാവുമ്പോ ആാ അവരെ പറഞ്ഞയക്കണങ്കി രാവിലെ നമ്മളൊന്ന് പെടക്കണം
പിള്ളേരുണ്ടെങ്കിൽ പിള്ളരുടെ കാര്യോ ഹസ്ബൻഡന്റെ കാര്യ ഒക്കെ നോക്കണ്ട എന്നാലും നമ്മള കാര്യ ശ്രധിക്കൻാവൊള്ളൂ ലെ
ആ അതെ അതെ ഓ ആ മക്കള് പറയുമ്പോ കുറച്ച് ചെറുതാണ് അപ്പൊ അവര് അവര് രാവിലെ ചായ കുടിപ്പിച്ച് മദ്രസൽ പറഞ്ഞയച്ചാ അങ്ങനെ പിന്നെ ഫുഡ് ഒക്കെ പെട്ടെന്ന് എന്നാലും പണി പെട്ടെന്ന് ഒതുങ്ങാ നമുക്ക് കുറെേ ടൈം ഫ്രീ കി
ഇല്ല
നിങ്ങള് പണിയൊന്നതി ആ കുഴപ്പില്ല പണി ഒതുങ്ങിയിട്ടുണ്ടാവില്ലല്ലേ
ഇല്ല ഒതുങ്ങുന്നേ ഉള്ളു അടിച്ചു വലിക്കൊണ്ടിരിക്കയാണ്
അതെല്ലെ ആ അതെന്താ കൊറേ ടൈം ഉണ്ടാവുമോ ജോലികളൊക്കെ കഴിയാൻ കുറച്ച് ടൈംമാവുമോ
ആഹ കൊർച്ച് രാവിൽത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാ പിന്നെ ഉച്ചക്കത്തെ പരിപാടി നോക്കണോം.
ആ അതെല്ലെ വീട്ടില് കൊറേ ആളുകൾണ്ടോ കൂട്ട് കുടുംബാണോ? ആഹ് ഞങ്ങള് ഞാനും ഹസ്ബൻറും മക്കളോള്ളു.
ഓ ഹെൽപ്ന് ഒന്നരാളുണ്ടാവുലായിരിക്കുംല്ലേ?
ഹെൽപ്പിന് നന്നായിട്ട് ആളില്ല പക്ഷെ ന്നാലും ഇക്ക് തോന്ന്ണെ അമ്മക്ക് ഉം ഹെൽ പിന്റെതല്ല ഇപ്പോരേ വീട്ടിലാവുമ്പോ അമ്മക്ക് അങ്ങനെ അമ്മടെ കാര്യത്തിന് അങ്ങനെ റസ്റ്റ്ട്ക്കാൻ പറ്റൂലല്ലോ ഒരു കൂട്ടുടുംബത്തിലാവുമ്പോ
ഇല്ല്യ ഇല്ല്യ
അമ്മക്ക് എനി എത്ര വയ്യായികണ്ടെങ്കിലും നമ്മൾ നമ്മളെ പണി അ കഴിച് വെക്കണം. അല്ലെങ്കി നമ്മക്ക് നമുക്കെന്നെ ഒരു ബുദ്ധിമുട്ടാ മറ്റ് നമ്മളെ വയ്യായിക നമ്മള്
ആ ആ അതെ ഹൈടെയ്ത് വെക്കണം. മ മറ്റൊൽടെ സന്തോഷം നോക്കണം.
ആ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ആരും ഹെൽപ് ചെയ്ല്ല ചെയ്യാനില്ലെങ്കിലും കൂടിട്ട് എനിക്ക് ഇഷ്ടണ്ടാകുമ്പോ മാത്രം ന്റെ പണി കയ് എടുത്താ മതി. ക്ഷീണണ്ടെങ്കി എനിക്ക് കെടക്കാം.
ഓ ആരെയും നോക്കണ്ട സ്വന്തം കാര്യം മാത്രല്ലേ ആ ശ ക്കങ്ങനെ ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം.
ആ അതെ പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നല്ല ഹസ്ബൻഡുമാരായാലും ഭയങ്കര സപ്പോർട്ടീവൊക്കെയാണ്. ആം ഇല്ലേ അവരൊക്കെ അത്യാവശ്യം സഹായിക്കൊക്കെ ചെയ്യും മക്കള് എന്റെ മക്കള് സത്യം പറഞ്ഞാൻ നല്ലോണം സഹായിക്കൂട്ടോ അവര് കണ്ടറിഞ്ഞ് അപ്പം ബസൽസിലായാലും പാത്രോക്കെ മോറിത്തരും. പിന്നെ എല്ലാ ആ മടക്കി വെക്കും ഉം ഒക്കെ ചെയ്യും അവര് അവര് പറയുമ്പോ എട്ടോ ആറ് വയസ്സുള്ള മക്കളാ ക്ഷെന്നാലും മ്മക്ക് ഭയങ്കര ഹെല്പ്പാ.
ഓ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ ഇരിക്കും നമ്മള ഓരോന്ന് കാണിച്ചു കൊട്ത്ത് ചെയ്യിച്ച്പഠിപ്പിക്കുന്നത് പോലെരിക്കും പിന്നീടുള്ളവരുടെ ജീവിതം.
ആ അതെ അതെ ക്ഷെ ഇപ്പൊ അയ്‌ന് പണ്ടത്തെ പോലെയല്ലല്ലോ പണ്ട് ന്ന് പറഞ്ഞാ നിക്ക് തോന്ന്ണ് ആണ് ആ പുരുഷന്മാർ അ ത്രത്തോളങ്ങ് പണിയെടുക്കൂലലോ സഹായിക്കാനുള്ള ഒരുതിൽ അവര് ജോലിക്ക് പോവും അവര്ക്ക് അവരുടെ തായ ജോലികളും കാര്യങ്ങളൊക്കെണ്ട്.
ഉം ചേട്ടന്മാര് പൊതുവെ മടിയന്മാരായിന്നോ?
ആ മടിയന്മാരായിര്ന്ന് പക്ഷെ നിക്ക് തോന്ന്ണ് പ്പൊ അങ്ങൻത്തെ കാലഘട്ടൊന്നല്ല ഇപ്പൊ കൊറേ മാറിയിട്ടുണ്ട് ല്ലേ
ആ കൊറെക്കെ ചേഞ്ചായ്ട്ട്ണ്ട്.
മാറിയിട്ട്ണ്ട് അപ്പൊനിക്ക് തോന്നും എന്റെ ഹസ്ബന്റ് ആ അവരുടെ വീട്ടില് ആ ന്റെ ഹസ്ബന്റ് മാത്രാണ് ജോലി ചെയ്യാന് ഒ പൊ ന്നേ പ്ആ കഴിച്ച പത്രായാലും ഒന്നും കെഴ്കാതെ വെക്കുന്നതൊക്കെ ഹസ്ബൻഡ് മാത്ര ത്രാണ്.
ഓ
ക്ഷേ അവരുടെ ഉപ്പയായാലും സഹോദരങ്ങളായാലും ഒക്കെ ഭാര്യമാരെ സഹായിക്കാനും ഉമ്മാനെ സഹായിക്കാനും വീട്ടില് എന്ത് സഹായത്തിനും അവര് കൂടി തെരും ഇപ്പോ ഞാൻ എന്റെ ഹസ്ബന്റെ അനിയനൊക്കെ ഞാ ഞാൻ പ്രസവിച്ച് സമയത്തൊക്കെ സത്യം പറഞ്ഞാ അവനൊരു ചെറിയ കുട്ടിയൊന്നല്ല. അത്യാവശ്യം ഒരു നമ്മുടെ ഒരു ടി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളൊരു ആളാ പക്ഷെ ന്നാലും നല്ലോണം സഹായിക്കും അങ്ങനെ ഈഗോ മൈൻണ്ടൊ അങ്ങനെ ഒരു മെൻ ഈഗോ മെന്റിന്റെ ഒരു ഈഗോ മൈന്റോന്നുല്ല ആ പക്ഷെ വന് അങ്ങനെ ആയിരുന്നില്ല പക്ഷെനിക്ക് തോന്നുന്നു ഇപ്പോ അമ്മക്പ്പോ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോ അവര് കണ്ടറിഞ്ഞു നിക്ക്ണ്ട്. ചെറിയ കുട്ടിയുണ്ടോ?
ഉം ചെറിയ കുട്ട്യാള്ണ്ട്
എന്തായി ഓ അത് ശെരി
ഉം ഞാൻ എന്റെ കണ്ണാടി ഉച്ചക്ക് തന്നെ ആക്കി ഉച്ചത്തേക്ക് എന്തെങ്കിലും ആക്ക്യോ
ആ ഉച്ചക്കുള്ളതൊക്കെ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും എനിക്കിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കയാന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ
നമ്മള് കുറച്ച് നേരം റസ്റ്റ്‌ ആയല്ലോ അല്ലേ ഇപ്പം ഡേറ്റ് എല്ലാം എടുത്ത സ്ഥിതിക്ക് നല്ല റെസ്റ്റ് വേണം
റെസ്റ്റൊക്കെ വേണം
എത്രാമത്തെ കുട്ടി മൂന്നാമത്തെയാ
മൂന്നാമത്തെ
ഇതില് നിർത്താൻ വെല്ല ഉദ്ദേശം ഉണ്ടോ
ഹാ നിർത്തണം വിചാരിക്കയുണ്ട് കാരണം നമ്മള് അങ്ങനെയല്ല ഇപ്പൊ ഒരാണും ഒരു പെണ്ണും ആയിക്കഴിഞ്ഞാൽ സത്യം പറ ഞ്ഞാൽ ഇപ്പത്തെ കാലത്ത് പണ്ടുള്ള പോലെയല്ലല്ലോ നമ്മള് ഭയങ്കര ചെലവുവാണ് പിന്നെ നമുക്ക് മെ പാടാണ് അനുഗ്രഹാണ് മക്കള് ആഹ് അനുഗ്രഹമാണ് മക്കള് പക്ഷെ എന്നാ കൂടീട്ട് നമ്മളിപ്പോ ആഹ് അം അത് അത്രയും വിചാരി ത്തുള്ളൂ പക്ഷെ അപ്പൊ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചിരുന്നേ പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്
ആഹ് മക്കളെ നോക്കാനും എടുക്കാനും ഒക്കെ അതേ നമ്മള് ഫിനാൻഷ്യലി സ്റ്റേബിളും ആയിരിക്കണ്ടേ നോക്കാനും പറ്റി ഇപ്പം എന്തോരു പ്രശ് നങ്ങളാണ് കുട്ടികളെ കൊല്ലുന്നു അത് ഇത് ബുക്കും വാർത്തയെല്ലാം കേട്ടാ അതേ ഉള്ളു മക്കളെ കൊല്ലുന്ന കാര്യവും അത് മാത്രം
ആഹ് അപ്പൊ അമ്മമാരൊക്കെ അതിപ്പോ അമ്മമാരൊക്കെ തന്നെ ചെയ് ചെയ്യുമ്പോ നമുക്ക് അത് അതാണ് ഭയങ്കര വേദന ആഹ് വിശ്വസിക്കാൻ പറ്റൂല ഇവര് തന്നെയാണോ അല്ല് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഉ
ആഹ് അങ്ങനെ വിചാരിക്കുന്നതേ ഉള്ളൂ പക്ഷെ എത്ര അമ്മമാരാണ് ഈ അടുത്തെടക്ക് എത്ര ന്യൂസാന്ന് കേൾക്കുന്നത് ഓഹ് കാണുമ്പോ സ സങ്കടം കരച്ചില് വരെ വരുന്നുണ്ട് പാവം ആ കുഞ്ഞിന്റെ ഒര് അവസ്ഥ
ആഹ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കും അങ്ങനെയുള്ളവരെ ജനിപ്പിക്കാതിരിക്കുന്ന ജനിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ വിചാരിക്കും ഞാന്
വളർത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മള് ശരിക്കും പിള്ളേരെ ജനിപ്പിക്കരുത് നമ്മള് നമ്മൾ ആഗ്രഹിച്ചിട്ടാണോ ന മ്മക്ക് കുഞ്ഞിനെ കിട്ടണത് നമ്മള് ആഗ്രഹിക്കുമ്പം നമുക്ക് കുഞ്ഞിനെ കിട്ടണം എന്നുമില്ല ദൈവം വിചാ
ആഹ് ആഹ് അതെ അതെ എത്രോ പേരില്ലേ എത്രയോ പേര് എന്താ പറയാ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾന്ന് പറയണെ ഭയങ്കര ഒരു അനു
അനുഗ്രഹാന്ന് കുഞ്ഞ് വരുന്നത് പക്ഷെ ചിലർക്ക് അതിന്റെ ഒന്നും വവാല്യൂ അറിയില്ല അതുകൊണ്ടാണ് അവര് അതിനെ ഇട്ടിങ്ങനെ ഉ ഉപദ്രവിക്കുന്നെ അതിന്റെ കണ്ണീര് വീഴ്ത്തുന്നത്
ആഹ് അതാണ് പക്ഷെ എനിക്ക് നമ്മ നമ്മൾക്ക്ന്നെ നമ്മ നമ്മുടെ മക്കളിപ്പോൾ എന്നേ എന്റെ മക്കളെക്കെ ഒന്ന് പഠിപ്പിക്കാൻ പോക്കും ഞാൻ ചിലപ്പോ ചില സമയത്തേ ഇപ്പം ഞാന് അങ്ങനെ ഷൗട്ട് ചെയ്യാറ് ഇല്ല കേട്ടോ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മക്ക് വേറെന്തെങ്കിലും സ്ട്രെസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മള് മ മക്കള എടുത്ത് അത് തീർക്കുമല്ലോ ആഹ് അപ്പൊ ഞാന് അത് ഈ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വല്യ നമ്മൾ വലിയ കുട്ടിയോടാ എപ്പോഴും അത് തീർക്കുക നമ്മള് ചെറുത് പിന്നെ ചെറുത് തെല്ലെന്നു വിചാരിച്ചു ഇരിക്കും ഒന്നാമത്തെ കുട്ടികളോടായിരിക്കും നമ്മള് കൂടുതല നമ്മള് പക്ഷെ ഞാൻങ്ങെന്നെന്ന് അത്ര സത്യം വ ഉറങ്ങാനും കഴിയൂല്ല ഞാൻ അവളുടെ ക കാൽക്കല്ിന്ന് ഇങ്ങനെ കരയലായിന്ന് പക്ഷെ ഞാൻ എന്തെങ്കിലും വേറെ വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട്
ആഹ ബിസി ആയിട്ടായിരിക്കും ഇണ്ടാവാ പക്ഷെ മക്കളോടൊക്കെ അങ്ങനെ ശും മക്കളോട് അങ്ങനെ ദേഷ്യം കാണിക്കരുത്
കാണിക്കരുത് പക്ഷെ ഇ എനിക്ക് പൊതുവേ ഭയങ്കര ദേഷ്യമുള്ളവളാ ആളാ പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര കാമ അങ്ങനെയല്ല കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പ ഞാൻ അങ്ങനെ വയക്കൊന്നും പറയാ റ ഞാൻ പഠിപ്പിക്കാനേ പോകാറില്ല ഞാൻ പഠിപ്പിക്കാൻ പോകാന്നാകത്ത തന്നെ അവള് പഠിക്കും
ആ നമ്മളള് പക്ഷെ വഴക്ക് തെറ്റ് കണ്ട നമ്മള് മ മക്കളായാലും വഴക്ക പറയണം വലുതായാലും ചെറുതായാലും ആഹ് ശെരി അങ്ങനെയ ഒന്നും ചെയ്യരുത് അങ്ങനെക്കെ ചെയ്താൽ പിള്ളേര് വാശി യോ ട് വാശിയായിരിക്കും ഒന്ന് കരഞ്ഞ കാര്യം കിട്ടിയാൽ പിന്നെ അത് മതി അവർക്ക് അത് പിന്നെ നേടിക്കിട്ടും എന്നുള്ളൊരു
അതെ അതെ ഇപ്പൊ എന്താ വച്ചാല് നമ്മള് മക്കളോട് എപ്പോഴും അവര് എന്ത് തെററ്റ് ചെയ്താലുംഹ അത് സാരമില്ല അല്ലെങ്കിൽ അത് ചെയ്തോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡില് നമ്മൾ വളർത്തിക്ക കൊണ്ടുവന്നൽ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ അവരെ പറയുമ്പോ ഇപ്പഴത്തെ കുട്ടികളു ഉണ്ട ചെറിയ പ്രായത്തിൽ തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമ ഒക്കെ ആയിട്ട്
സൂസൈഡ് അറ്റംറ്റ് എന്തെല്ലാം ആ ഇപ്പ മക്കളെ കുറിച്ച് കേക്കുന്നത് ത് ഏത് അടുത്ത് സങ്കട
ആഹ അതാണ് അപ്പം നമ്മള് ഞൻ എന്തായാലും ഞാനും ഹുസ്ബൻഡ് നല്ലോണം വഴക്ക് പറഞ്ഞാ വളർത്തൽ നമ്മള് ബൈക്ക് പറയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹ
ആഹ് അതെ അങ്ങനെ തന്നെ വേണം ശരിക്കും നമ്മളെപ്പോഴും പിള്ളേരെ കൊഞ്ചിച്ചോണ്ട് ഇരുന്നാൽ അവർക്കത്
ആ വഷളത്തരായി പോകും നമ്മൾ എത്രോ കുട്ടി കുട്ടികൾ അങ്ങനെ കാണുന്നുണ്ടല്ലോ ചില കുട്ടികളൊക്കെ നമ്മള് എന്തെങ്കിലും ഒരു ക്രൗഡ് ആയിരിക്കും ക്ക ണ ഒരു നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ കണ്ട ചില കുട്ടികള് വാശി പിടിച്ച് കരയും അപ്പൊ ചില സമയത്ത് ഞാൻ വിചാരിക്കും എന്താ പറയാ ആ ഉമ്മ സാ ഹ ചര്യം ആയിരിക്കും കേട്ടോ പക്ഷെ അതൊക്കെ നമ്മള് നമ്മള് ചെറുപ്പത്തിലെ പേരന്റ് അവർ വളർന്ന് വരുമ്പോഴ നമ്മള ആ പേരന്റിങ്ങ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ അന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടൊ ക്കെ ആഹ ഉണ്ടായിന്ന് തോന്നും അതെ എനിക്ക് എനിക്ക് ഒരു ഫ്രണ്ടു ണ്ട് കഞ് അവൾ അവളുടെ മക്കളും അതുപോലെ തന്നെയാണ് പറഞ്ഞതൊക്കെ കേൾക്കും ഒക്കെ ചെയ്യും ആഹ പക്ഷെ എന്താ പറയാ അപ്പൊ അവള് ആഹ ശരി ശരി ഓക്കെ
ഓക്കെ